ഹലോ
ഒക്കെയുണ്ട് വിശേഷം സുഖാന്നോ
സുഖം ഇങ്ങനെ പോണേ എന്താ പണി ചായൊക്കെ കുടി
ആ ഇപ്പൊ ആഹ ചായൊക്കെ കുടിച്ച് ഒന്ന് കുറച്ച് ഷോപ്പിംഗ് ഒ ക്കയ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്ന് വന്നതാ വീട്ടിലോട്ട്
ഏ എവിടൊയിരുന്നു ഷോപ്പിങ് എങ്ങോട്ടാ പോയിരുന്നേ
ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഇപ്പൊ ഒരു നൂറ്റി തൊണ്ണൂറ്റിമ്പൊത് രൂപ കട വന്നിട്ടുണ്ട്
ഓ കൊറെ ഷോപ്പ് ചെയ്താ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി
സാധനം ചെരി എനിക്കും എന്റെ അനിയത്തിക്കൊക്കെ ഓരോ ചെരുപ്പൊക്കെ വാങ്ങിച്ച്
ഓ നിങ്ങള് സാധനം വാങ്ങി വീട്ടിലെത്തി എന്നിട്ട്
ആഹ് എത്തി വീട്ട് കേറി ഒരു പത്ത് മിനിറ്റ് ആയതേ ഉള്ളു അമ്മ ആഹ് അവിടെ ചായ കുടിച്ചോ
ഓ ചായൊക്കെ കുടിച്ച് വെറുതെ ഇരിക്കുമ്പോളാണ് ഉം ഞാൻ വിളിക്കട്ടെ വിചാരിച്ച
ആഹ് എന്ത് സ്പെഷ്യൽ എന്ത് വാ ഞായറാഴ്ചയായിട്ട്
ഇന്ന് സ്പെഷ്യല് ആയിട്ട് അങ്ങനെ ചോദിച്ചാ പബ്സ് ഉണ്ടായിരുന്നു വേറൊന്നുംല്ല നിങ്ങക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു ചായക്ക് കടി
ഉം സ്പെഷ്യൽ അങ്ങോട്ടൊന്നും ഇല്ല ചായക്ക് അങ്ങനെ ബ്രെഡ് ഉണ്ടായിന്ന്
ഓ അത് ശെരി നിങ്ങള് ഇന്ന് എന്താ ചോറിന് എന്തൊക്കെ കറി ഉണ്ടാക്കി പേരി ഒക്കെണ്ടാക്കിയാ
പേരിയാ മെഴക്കുവരട്ടിയാന്നോ
ആ അതെ മേക്ക് മേക്ക് വരട്ടി ഞങ്ങ ഉപ്പേരിന്ന് പറയൂ
അതൊക്കെ ഉണ്ടായിന് ഇച്ചിരി ഇറച്ചി മേടിച്ച് അത് കറി വെച്ച് മോര് കാച്ചി
ഓ അത് ശെരി യാത്ര പോകാൻ ഇഷ്ടാണോ യാത്രകളൊക്കെ ഇഷ് ടപ്പെടുന്ന ആളാണോ നിങ്ങൾ കൊറെ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടോ
ഒരുപാടൊന്നും നമ്മുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും യാത്രയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാ
ഓ അത്ശരി പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടിലെല്ലാ കേരളത്തിൽ എല്ലായിടത്തും പോയോ
കേരളത്തിന് പുറത്തോട്ട് പോയിട്ടില്ലെന്ന് പറഞ്ഞ
അത് ശെരി വെക്കേഷനൊക്കെ ടൂറടി അടിച്ചു പൊളിച്ചാ
ഓ വെക്കേഷൻ ഒന്നും നമുക്ക് വെക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു അപ്പ എല്ലാ ദിവസവും വെക്കേഷനാ വീട്ടിൽ തന്നെ ഇരിക്കുവാ
ആ എല്ലാ ദിവസവും വെക്കേഷൻ ആവുലേ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാ
അറിയാലോ എനിക്ക് അങ്ങനെ അറിയത്തില്ല ഞാൻ ആദ്യായിട്ടാ ഇന്ന് ഉണ്ടാക്കിയത്
ഓ അത്ശ
ഉം ഉം ക്ഷേ അച്ചഛൻ കഴി ച്ചിട്ടൊക്കെ പറഞ്ഞു കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു
അത് ശെരി അടിപൊളിയാണല്ലോ പിന്നെ എന്തൊകോണ്ട് ഓ ഞാൻ ചിക്കൻ കറി ഇണ്ടാ ക്കും ബിരിയാണി ഇണ്ടാക്കും എല്ലാം ഇണ്ടാക്കും മന്തി ഇണ്ടാക്കും കബ്സ് ഇണ്ടാക്കും
ആഹാ മൊത്തത്തി എല്ലാ എക്ക് ആ അത്രയും ഒന്ന് ഒന്ന് അറിഞ്ഞൂടൊ തട്ടിക്കൂട്ടിയ ഒരുവിധം ഒരു ഒരു ദിവസം കഴിഞ്ഞ് പോവാനൊക്കെ ഉണ്ടാക്കാൻ അറിയാന്ന് അല്ലാതെ
അത് ശെരി
വേണ്ടി വന്നാൽ നമ്മള് മൊബൈല് നോക്കി എന്താ വേണേലേ ഉണ്ടാക്കും
ഇപ്പ മൊബൈലിൽ തന്നെ എന്ത് നോക്കിയാലും കിട്ടും ട്ടല്ലോ ചിക്കൻ കറിയും കപ്സി മന്തി എന്ത് നോക്കിയാലും ഫോണില് കിട്ടുന്നത്ത് കൊഴപ്പില്യല്ലോ
എൻ സാധനം മേടിച്ച് വെച്ച് അങ്ങോട്ട് നോക്കിയാ മതി
കൊളായലേന്താലേ
നമ്മളാന്നെ അങ്ങ് തിന്നതി വേറെ ആദ്യം സ്വന്തമായിട്ട് ഉണ്ടാക്കി അങ്ങ് തിന്ന എന്നിട്ട് ഓക്കെ ആനെങ്കിൽ ആരെങ്കിലും വിളിച്ച് കഴിപ്പിക്കാം
അത് ശെരി പിന്നെ ഇങ്ങള് രാത്രി പോയിട്ട് എങ്ങോട്ടെ ലാസ്റ്റ് എങ്ങട്ട വെക്കേഷന് വെക്കേഷൻ ഇല്ലല്ലോല്ലേ എന്നി യാത്രല്ലേ ശെരി
അങ്ങനെ പറയാൻ പറ്റത്തില്ല നമ്മള് അങ്ങനെ ഒരു ഒരുപാട് എങ്ങനെ പോ കറങ്ങാനൊന്നും പോവുന്നുള്ള ടൈപ്പല്ല ഞാൻ
ഇന്ന് സിനിമ കണ്ടാ സിനിമ കാണണ്ട് സിനിമ ഏറ്റവും കൂടുതൽ ആരാ സിനിമയാ ഇഷ്ടം സിനിമ കാണാറുണ്ടോ
സിനിമ എല്ലാവരുടെ സിനിമയും കാണം ഈ അങ്ങനെഈ നല്ല സിനിമയൊക്കെ ആണങ്കിൽ ആരുടെയും കാണിച്ചാ കൊള്ളാതെയാണെങ്കിൽ ചില ട്ടോ ടോവിനോട് ചില സിനിമക്ക എനിക്ക് ഇഷ്ട ചില സിനിമേ എനിക്ക് ഇഷ്ട്ടല്ല
ഏ ത്രില്ലറോ ആക്ഷൻ മൂവിയോ എങ്ങനെ
എനിക്ക് ഫാമിലി എന്റർ ഫാമിലി എന്റർടൈൻമെന്റ് ഉണ്ടല്ലോ
ഓ കുടുംബ സിനിമങ്ങളാല്ലേ ഇഷ്ടം ഓ അത് ശെരി ഓ എനിക്ക് ഇടിയും കുത്തുള്ള സിനിമകളാ കൂടുതൽ ഇഷ്ടം അത് കാണാനല്ലേ അത് കാണാനാണല്ലോ കൂടുതൽ രസം നല്ല കഥുള്ള കഥ നല്ല കഥ ആ ഉം എന്താണ് മൂവിയില് നല്ല കഥാപാത്രങ്ങള് നല്ല ഇതുണ്ടാവലേ
ആ കഥയുള്ള സിനിമയും ഇനി കോമഡിയൊക്കെ ഉള്ളത്
ആ ഇ സിനിമകളൊന്നും കഥല്യാ ഇപ്പോലെതെ ആ ഇപ്പഴിള്ളതൊന്നും കഥയില്ലാത്ത സിനിമകളല്ലേ
കൊറാലന്ന പാട്ടും
ആ അതന്നെ
നീയെനായി ല്ലാറോക്കേ ഇഷ്ട
ആ നല്ല രസില്ലേ
ഇമ്മോ ആ ഒരു ട്വിസ്റ്റ് ഉള്ളിൽ അനത്ത് എന്തുവാ ആ പിന്നീട് നടക്കാൻ പോവുനെന്ന് അറിയാനൊരു
ആ എന്തൊക്കെയ എന്തൊക്കവാണ് എന്നുള്ള അല്ലെ സീരിയലൊക്കെ കാണാറുണ്ട
സിരിയല് ഞാൻ കാണറില്ല
ഓ ഇപ്പൊ ഇനി പൊതുവെ കുട്ടികളൊക്കെ കുറഞ്ഞു പോയി പണ്ടൊക്കെ സീരിയൽ എല്ലാ കുട്ടികളൊക്കൊണ്
ആ പണ്ടത്തെ സീരിലൊക്കെ ചന്ദനമഴയക്കെ ഇരുന്ന് കാണുവാരുന്ന് ഇപ്പൊ അതൊക്കെ
ചന്ദനമഴയെന്റെ ഫാനായിരുന്നു ഞാന് ചന്ദനമഴന്റെ അമൃതയുടെ കർച്ചില്
മൊബൈലിൽ ഇപ്പൊ അതിന്റെക്കെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് വരുവല്ലോ
ആഹ് ഇപ്പൊ രണ്ടാമത് തൊടങ്ങാൻ പോന്നുണ്ട്റഞ്ഞാണ്ടിപോ
ആ ജ് ഇൻ ഇൻസ്റ്റാഗ്രാമില്ള്ള ച് ഈ ക്ലിപ്പിംഗ്സ് ഒക്കെ കാണുമ്പോക്ക് ദൈവമേ ഇതൊക്കെയായി ഈ അവരാധോക്കെ ആയിരുന്നു നമ്മ്ളിരുന്ന് കണ്ടേന്ന് ആലോയ്ക്കു
ഇപ്പൊ രണ്ടാമത് തൊടങ്ങാൻ പോന്ന് പറഞ്ഞ്ണ്ട് കൊറെ മുന്നേ വന്നല്ലോ ഇപ്പോഴും ഇങ്ങനെ എടയ്ക്കെടക്ക് വരുന്നുണ്ടല്ലോ രണ്ടാമത് തൊടങ്ങാ പോകുന്നൂന്ന് പറഞ്ഞാണ്ടൊക്കെ
ചം ചന്ദനമഴ രണ്ടാമത് വരുന്നോ
ചന്ദനമയ രണ്ടാമത് തുടങ്ങുന്നൂന്ന് പറഞ്ഞാണ്ട് ഇള്ളതാണോ അറീല്ല കൊറെേ ക്ലിപ്പിങ്സ് കാണുന്നുണ്ട്
ആഹ് ഞാ അല്ലാതെ ഇങ്ങനെ ചനന്ദനമഴ ഇങ്ങനെ ഫസ്റ്റ് ആഹ് അതൊക്കെ അമ്മള്ഈ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോന്നിങ്ങനെ ച് ചെറിയ ചെറിയ വീഡിയോസ് വരുമ്പം
ആഹ് ആഹ് നല്ല രസ്സള്ള കഥകൾ ഇണ്ടാവ് അല്ലെ കുടുംബം പ് ആ കുടുംബപര മായിട്ടുള്ള നല്ല കഥകൾണ്ടാവില്ലേ ഭർത്താവും ഭാര്യയും തമ്മിലുള്ളപ്രസ് നങ്ങള് വീടുമായിട്ടൊള്ള ബന്ധങ്ങ ആ അത് ശെരി അങ്ങൻതത്തെ ആണേ കൂടുതലായിട്ട് കാണല്
യമുക്ക് കൺ അമുക്ക് ഇപ്പ ഇങ്ങനെ കാണുമ്പോ കൊള്ളാം എന്ന് തോന്നിപ്പി കഴിയുമ്പോ ഈ ചെല മ്യൂസിക്കൽ വീഡിയോസ് ആയാലുവേ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചെറിയ ക്ലിപ്പിംഗ്സ് വരുമ്പോ അത് കൊള്ളാം എന്ന് തോന്നുമ്പോ അതെടുത്തിട്ട് യൂട്യൂബിലായാലും
ഉം ഞാനിപ്പോ അടുത്തൊന്ന് കണ്ട് നല്ല രസോമുള്ള ഒരു ഷോർട്ട് ഫിലിംമിന് നല്ല നല്ല കഥള്ള സിനിമ്മാരുന്നു നല്ല കൊറച്ച് ആ ഒരു പതിനാല് മിനിറ്റോളംള്ള സിനിമ കണ്ട് നല്ല കഥള്ള സിനിമ. പിന്നെ എന്തൊക്കെയ്ണ്ട് ചോർനെന്തെക്കെയുണ്ട് കറി എന്തൊക്കെയെഴു ഇണ്ടാക്കി ന്നീജ് എറച്ചിക്കറി മാത്രേ ഇണ്ടാക്കിട്ടോള്ളൂ മെഴുക്കുപുരട്ടീം ഓ നിങ്ങള് സ്പെഷ്യലാണ് മോരി കറി നിങ്ങൾടെ സ്പെഷ്യലാവൂലേ മോര് കറി അതെങ്ങനെ ഇണ്ടാക്കാം മോര് കറിയൊക്കെ നിങ്ങളങ്ങനെ ഇണ്ടാക്കല് ഞങ്ങളിണ്ടാക്കാറില്ല അതുകൊണ്ടാ ചോദിച്ചെ ഞങ്ങൾ ഇണ്ടാക്കാറേയില്ല ആഹ് തേങ്ങ മനസ്സിലായി തേങ്ങ ഉണ്ടാക്കാറില്ല ഞങ്ങള് കയ്ക്കാറില്ല ഇങ്ങള് പുളിയണോ അതോ തൈരാണോ അതോ മോരോ എന്താ ചേർക്കാ പുളിയോ തൈരോ തൈരിങ്ങനെ മ് മിക്സിയിലിട്ടടിച്ചിട്ടോ ആ അത് ശെരി ഞായൂ ഊംഊം
തേങ്ങക്കാത്തും വഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉം കൊ ഒരു കൊച്ചുള്ളി ഇച്ചിരി പച്ചമൊളകും മഞ്ഞപ്പൊടി, ഉരുവാപ്പൊടി, ജീരകം
ഞങ്ങള് ഞാനിങ്ങനെ കണ്ട്ക്ക്ന്ണ്ടാ ക്ക്ണ്ന്നെ തേങ്ങ അരച് ത് തൈര് അല്ലെങ്കില് പുളീക്കെ ഇങ്ങനെ പീഞ്ഞിട്ട് തേങ്ങരച്ചു പരൂ ന്നിട്ട് മഞ്ഞൾപ്പൊടി, പച്ചമൊളകും മാത്രം ഇട്ടാണ്ട്ള്ള കറി ഇല്ലിയേ അങ്ങനെ മോര് കറിയോവോ അങ്ങനെ ഞാൻ കണ്ട്ക്ക്ണ് വറവ്ട്ടാണ്ടയൊള്ള തേങ്ങ അരക്കാതെ ആ അതന്നെ പലരും പല രീതിൽ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ പിന്നെന്തൊക്കെയുണ്ട് ചായക്ക് അത് ശെരി ചായക്കെന്നും സ്പെഷ്യൽ ഇണ്ടാക്കോ കൂടുതലും ഉണ്ടാക്കോ പലഹാരങ്ങളെ എന്തെങ്കിലും ഇണ്ടാക്കോ ചായക്ക് എന്നും വൈകുന്നേരം
ആരെങ്കിലും വീട്ടില് ഒണ്ടെങ്കി ഒണ്ടാക്കും ഞാൻ ഒറ്റക്കേ ഒള്ളെങ്കിൽ
ള്ളത് കൊണ്ട് തട്ടിക്കൂട്ടുംല്ലേ
ആഹ് മടിയുടെ ചെ ഓണം പോലെ മടിയുടെ ചെറിയ അസ്കിതി ഉണ്ടേ
ഓ അത് ശരി അപ്പൊ ഒന്നും ണ്ടാക്കാറില്ലേ? മടിയുടെ അസ്കി തള്ളോണ്ട്‌. ത്തിക്കാണോ എല്ലാവരും ഉണ്ടാവുമ്പോ ഇങ്ങനെ ണ്ടാക്കു അല്ലെങ്കില് ഉള്ളത് കൊണ്ട്‌ ഇങ്ങനെ വെച്ചിണ്ടതാക്കൂലേ?
ഒള്ള
ആ അത് ശരി.
അപ്പം എല്ലാം ഉണ്ടാക്കും. ഇല്ല ഉണ്ടാക്കും എന്നാ വേ ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കും ചിലപ്പോ ഇന്ന് രിപ്പനെ തോന്നും. ഇന്നത് ഉണ്ടാക്കണന്ന് തോന്നുവാന്നെ ങ്കി ഉണ്ടാക്കും.
ഞാനുംകണ്ടന്നെ ഞാനും മക്കളും മാത്രം ള്ളൂ വീട്ടിൽ എന്നിട്ട് ചെലപ്പൊക്കെ ഭയങ്കര മടിയാണ്ടാക്കാന്. കാരണംന്താ റിയോ ഒറ്റക്ക് കഴിക്കണല്ലോ? ചെറിയ കുട്ടികളാവുമ്പോ കൂടുതലായിട്ട് കഴിക്കില്ലല്ലോ? അപ്പൊ ഭയങ്കര മടിയ ണ്ടാക്കാാന്. ട്ട് ചിലപ്പോ ക്കൊന്നും ഉണ്ടാക്ക
അച്ഛനു ണ്ടെങ്കി ഞാൻ ആഹാരം ഉണ്ടാകും. കാരണം നമ്മ അച്ഛ ചന് ആഹാരം വേണല്ലോ?
ആ അത് ശ
ആക്ക് ഇന്നത് വേണം എന്നൊന്നും ഇല്ല ആൾടെ വിശപ്പൊന്നടങ്ങിയാ മതിന്നെ ള്ളൂ. പക്ഷെ നമക്ക് ക്ക ങ്ങനെ പറ്റത്തില്ലല്ലോ? നമ്മുടെ അച്ഛനല്ലേ?
ല്ലാ അ അങ്ങനെ നമ്മളെ ഇഷ്ടങ്ങൾക്ക നുസരിച്ച് ണ്ടാക്കി കൊടുക്കൂ അത് തന്നെല്ലാരും. പക്ഷെ ആ ഒറ്റ ആകുമ്പോ ഒറ്റക്കാവുമ്പോ ങ്ങനെ ണ്ടാക്കാൻ മടിയാകും. നിർബന്ധങ്ങൾ ണ്ടാവില്ലല്ലേ അച്ഛന്? എല്ലാതും കഴിക്കേക്കാരം ല്ലേ? നിർബന്ധങ്ങളില്ലാത്ത നിർബന്ധങ്ങളില്ലാത്ത ആളാവൂലേ?
ആഹ നിർബന്ധം ഇന്നത് വേണന്നൊന്നും ഇല്ലല്ല അങ്ങനൊന്നും ഇല്ല. മ്മളെന്തോ ഒണ്ടാക്കി കൊടുക്ന്നത്, അതാള് കഴിച്ചോളും.
ഓ അത് ശെരി അ സുഖണല്ലോ? അങ്ങനെ കഴിക്കുമ്പോ സുഖാണല്ലോ. ഇന്നതെ ഇഷ്ട ചിലവർക്ക് ല്ലേ ഇഷ്ടത്തിനുസരിച്ചേ ണ്ടാക്കി കൊടുക്കാൻ പാടൊള്ളൂ
ഇല്ല യോ ങ്ങടെ അച്ഛൻ പാവ പാവച്ചൻ ആ കിട്ട് വായിക്ക് രുചിയായി ട്ട് എന്തെലും ഒന്ന് കഴിച്ചാ മതി മതി കഴിക്കും. ചെപ്പം ഇഷ്ടപ്പെട്ടില്ലേ ആള് കൊറച്ചേകഴിക്കാത്തോള്ള ഒന്നും പറയത്തില്ല. ഇഷ്ടപ്പെടുുവാന്നെങ്കി ആള് നല്ല രീതി ആഹാരം കഴിക്കും.
ഇവിടെയും അങ്ങനെ തന്നണേ എൻറെ മകൾക്ക് ചെലപ്പോ ഒന്നും പറ്റ ല്ലാ. ചെലപ്പോ ഇ എല്ലാതും കഴിക്കും. ഇഷ്ടത്തിനനുസരിച്ച് ണ്ടാക്കി കൊടുത്ത ങ്ങനെ കഴിക്കുംഅല്ലാതെ അല്ലെങ്കില് തിരിഞ് നോക്കത്തില്ല.
ഞങ്ങളെ അനിയത്തിയുണ്ട്. അവക്ക് വ യങ്കര നിർബന്ധ, ഇന്നത് വേണം അവള് വരുമ്പോ അവക്ക് അതൊണ്ടാക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ നിർബന്ധവുണ്ട വക്ക്. അ അച്ഛനെ നോക്കുന്നതിനെ ക്കാളും പാട അവളെ നോക്കാൻ.
ഓ അത് ശരി ന്ന അയ്ക്കോട്ടെ.
ആ ശരി എന്നാ ശരി.